ഒക്കെ എന്നാ
എന്താണ് പാട് മളെ
എന്താ മളെ കൊറെ കാലായല്ലോ അന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ട്
എന്താ ചെയ്യ ഓരോരോ തെരക്കാടി
വല്ലാത്ത ഒരു പുതുമ അനെ കാണാത്ത അപ്പ പൂതിയായല്ലോ കൊറേ കാല നമ്മള് തമ്മി കണ്ടിട്ടില്ല അങ്ങനെ ആവുട് അത സൗണ്ട് ഇങ്ങനെ ഫോണിൽ കൂടി കേൾക്കാന്ന് അല്ലാതെ
കെന്ന് അല്ലതെ ഞമ്മക്കൊന്ന് ഒന്നിണ്ട് ഒരുമിച്ച് ച്ചാലോ ഏതേലും ദിവസം നോക്കിട്ട് ആഹ് ഏതെലും എ ഹോട്ടലില് ഒക്കെ പോയിട്ട് ഞമ്മക്ക് ഇന്ന് ചോറാ
ഒന്നിച്ച് കഴിക്കണം അയിന് ഒന്നും പൈസ ഒന്നും ഇല്ല മളെ എന്താ ഇപ്പ കാ
എന്താ ചെയ്യ പൈസ ആയിട്ട് ഞാന് ഒരു ദിവസം നമ്മക്ക് വിളിക്കണ്ട അപ്പ
ആഹ് എന്താ കേട്ടാ എന്റെ പുതിയാപ്പടെ ഒക്കെ വർത്താനം പുതിയാപ്പിള വരണണ്ടോ
പുതിയാപ്പള ഇതാ ഈ ആഴ്ച വെരും
ദെ എന്ന ഒക്കെ റെഡി ആയി നിന്നോ ഉം എന്നട്ട് പ്പഅനക്കത്ര കുട്ടിയളാ
ഇനിക്ക് രണ്ട് കുട്ടിയളാ അതന്നെ ഏറെ
അതെ ആഹ് അങ്ങനെ പറയണ്ടട്ടോ മക്കള് എത്ര ഉണ്ടെങ്കിലും കേറൂല നമ്മക്ക്
ആ നോക്കാനും വെയ്ക്കണം എന്ത പ്രസവി ക്കാനും വെയ്ക്കണം
ഇപ്പന്റെ മാപ്പളെ ഒക്കെ ഗൾഫിലല്ലേ നല്ല പണം വരുല്ലോ
ആഹ് കായ് മാത്രം മതിയല്ലോ മതി പറ്റൂലല്ലോ നോക്കാനും വേണ്ട ആള്
ആഹ് പൈസക്ക് ബുദ്ധിമുട്ടില്ലല്ല അനക്ക്റയാ
ആഹ് പൈസക്കന്നും ബുദ്ധിമുട്ടില്ലേ മളെ
ന്നതാ ചോറക്കത്തന്നോ
ചോറൊക്കെ തിന്ന് ഇന്നിപ്പോ ആങ്ങളന്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അപ്പൊ ഇവിടെ ആരും ഇല്ല്യ ഉമ്മക്കെ
ആഹ് എവിടെക്കാ കഴിക്കണ
അത് ന്റെ നാത്തൂന്റെ പേരെക്കെ പൊയിക്കണ് അവിടെ വെച്ചിട്ടാണ്
ഏഹ് ഇന്ന് ഇന്ന് വരൂലേ ഈ രാത്രി എന്താ വയ്ക്കണ്
ആഹ് അതന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി രാത്രി ആണേ
ഏഹ് അയ്ശരി
കല്യാണ വാർഷികേ
ആഹ്
ആഹ് അപ്പൊ അയ്ന് പോയതാ
അത് ശെരി ആഹ് നടക്കട്ടെ നടക്കട്ടെ അപ്പ ജ്ജ് എന്ത് പോകായിന്ന്
ന്റെ കുട്ടിക്ക് പനിയാഡീ തക്കാളി പനിയാണ്
ഏഹ് അതാണ് അഅ് സരി ഇഹ് മരുന്നൊക്കെ കാ മരുന്നുണ്ടോ
ആഹ് മരുന്നൊക്കെ ഉണ്ട് തേച്ച് കൊടുക്ക്ണ്ട് ഇപ്പ ഇങ്ങനെ മാഞ്ഞിങ്ങനെ വരണണ്ട്
ലാക്കട്ടൊറെക്കെ കാണിച്ചോ
ആഹ് ആഹ്
ഉം
എന്താ അന്റെ മാപ്പിള വർത്താനാ
ന്റെ മാപ്പൾക്കെന്താ മളെ എന്താ ഗൾഫി തന്നെയാണ്
വരണണ്ടാ
വെരുന്ന എണ്ണാ മോളെ നിക്കാഹൊക്കെണ്ട് അപ്പൊ ചെലപ്പോ വ വേരുവക്കാരം
ഏഹ്
ക്കാഹ് കഴിഞ്ഞിക്കുണു കല്യാണണ്ട്
ആഹ് എന്നോടൊക്കെ പറയോ
പറയണ്ടടി എല്ലാരോടും പറയണന്ന് എരുതി ക്ക്ണു ഫ്രണ്ട്സുകളോടൊക്കെ നമ്മള് പറയാറേ പിന്നെന്താ
എന്നാ അപ്പോളെങ്കിലു ഒന്നന
അപ്പളെലു കാണാലോ അതന്നെ ഉം അല്ല അപ്പൊ ഈ ഒയ് ത്താ. നം കേട്ടിട്ടപ്പ നമ്മുക്കൊന്നും ആവൂലല്ലോ
ഒന്നു ആവൂല്ല സൗണ്ട് കേക്കന്നല്ലാതെ അ ആഹ്
ന്നിട്ട് എന്തൊക്കെടി അന്റെ പേരേല് ആരെ ആരൊക്കെണ്ട്
ആഹ് ഇന്റെ പേരേല് എന്താ മൂന്നാങ്ങളാരും ഇ മ്മീം നാത്തുമാരും
അഅ് ശരി ആഹ് അപ്പൊ ആളൊക്കെ ഇണ്ടങ്ങള് ആളൊക്കെ ആഹ് ആഹ്
പിന്നെ കുടിയിരുന്ന് ഇന്റെ ഇൻ്റെ പേരെ കെട്ടിച്ചോട് ത്ത് മാപ്‌ളെം മാപ്പ്ളൻ്റെ പെങ്ങളും പിന്നെ ഇമ്മന്നെ ഉള്ളൂ ഉപ്പ മരിച് ട്ടിക്ക്ണ് ഇപ്പ മരിച്ചിട്ട് രണ്ട് വർഷായി എന്താടി അന്റെ അമ്മായിമ്മാന്റൊക്കെ വർത്താന അമ്മായിമ്മ സ്ട്രോങാണാ
ആഹ് ഹ് അമ്മായമ്മൊക്കെ സ്ട്രോങാ അമ്മായിമ്മാര്പ്പ അങ്ങനെ തന്നല്ലേ
ഉം
നല്ല സ്ട്രോങ്ങാണ് ആൾക്കാര്
ആൾക്കാര് പണ്ട ന്താ പണ്ടെയ് ആ പണ്ടെയ്‌നി അമ്മായിമാര് നല്ല മുറു മുറു ച്ചിട്ട് ആഹ്
ഉം പത്തോലൊക്കെ കണക്കന്നെ
ഇപ്പത്തൊര് കണക്ക മളെ ആണ്ട് സഹിച്ച് സബൂറെയ്ത് നിക്കന്നെ ആഹ് നമ്മള മണ്ട എങ്ങനെ അത അയ്നൻസരിച്ചിട്ട
അ ആഹ് അതന്നെ ചെലമ്മായിമാരൊക്കെ കൊയപ്പല്ല
ണ്ടാവൂല
ആഹ അതന്നെ
മാപ്പിളാർക്ക് ഇപ്പ അങ്ങട്ടും നീങ്ങാ വജ്ജ ഇങ്ങോട്ടു നീങ്ങാ വ
ഇങ്ങോട്ട് നീങ്ങാ വജ്ജ അങ്ങനായണ ഇപ്പോ അതെ
ഉ പൊണ്ണുങ്ങളെ ഭാഗത്തു നിക്കാ മജ ഉമ്മാന്റെ ഭാഗത്തു നിക്കാം
ത്തയസായി
എന്റെ കുട്ടി വയസ്സവാനയിക്കണ ഇപ്പൊ പത്ത് വയസ്സൊക്കെ ആയില്ലേ
തന്നെയ ആഹ്
സെറിക്കാനാ കഴിക്കണു
ആഹ് ആഹ്
ഉ പേടിയാണ് മളെ എന്നന്താപ്പൊ പ്രസവിച്ച് ഞാൻ എൻറ്റോടടി ആ ഹ്പോക്കണ്ട് ആനാ എന്റോടെ തന്നെ ആ ഒന്നും പറയാണ്ട എ പറയുയാണെങ്കിൽ കുറേ പറയാനുണ്ട് എന്നാ പോരെ
ഉം ഉം
ഉം
അപ്പൊ ഞ പുതിയയാപ്പളള് വരണ്ടിട്ട് ഇ അങ്ങട്ട് പോകലേ അതാ പുതിയാപ്പിള എന്റെടുക്ക വരിയാ
ആഹ് അണ്ട് പോണ പോണം ആഹ പുതിയയാപ്പിള് വരുമ്പോ പോവാതെ പിന്നെ എ പിന്നെ പിന്നെ നമ്മള് പിന്നെ എന്തിന അവരു വരണേ
തന്നെ ഓൽക്കിപ്പ അത് ഇവിട വരുമ്പോ ഒരു ഇതക്കാറല്ലേ ഇടങ്ങാറക്കാറല്ലേ
ആഹ്
ഉം
ആടി അങ്ങനെ പിന്നെ എന്നിട്ട് മരുമോൻ വിളിക്കലൊക്കെ ഉണ്ടാ
വരോം വിളിക്കലൊക്കെ ഉണ്ട്
ഏ മകൻ പെണ്ണ് കെട്ടിയാ
മകൻ പെണ്ണിട്ടി കുട്ടീ ഉണ്ടെടീ ഞാനൊക്കെ തള്ള ആയിക്കണേ
ഏ
പത്ത് നാപ്പത് വയസ് കഴിഞ്ഞേക്കണ്ടു
പിന്നെ എന്തൊക്കെ
നല്ല വർത്താനംമാളെ എന്നാ അപ്പൊ എ എന്താലേ അന്നൊക്കെ നമ്മള് ചെറിയ കുട്ടികള പ്ര വയസ്സാവാനൊന്നും യാതൊരു പണിയുംല്ല
വയസൊക്കെ പ്പ മാറിയ നന്താ പണി
കൊല്ലം ആഴ്ചകളും ദിവസങ്ങളും ഇതാ അറിയും പം
മ്മാന്റെ ക്കെ വർ ത്താനംന്താ
ഇമ്മക്കൊന്നും കൊഴപ്പൊന്നുംല്ല ഷുഗർ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണുണ്ട്
ആഹ് ആഹ്
ഉ അങ്ങനെ അന്റെ അൻക്ക് സ്വന്തം പേരെക്കെ ആയെക്കണടീ
എന്റെ സ്വന്തം പേരാടി ഇവിടെയാണ് ഇവിടെ ആത്തിയറി ഞങ്ങള് സ്വന്തം പരാ ഇവടുന്ന് കൊർ ചെറുപ്പായ മതി
എല്ലാ ഒറ്റക്ക് ജ്ജ് ഒറ്റക്ക
ആഹ് ഞാനും ന്റെ മക്കളും ഒറ്റക്കന്നേണ്
അയ്ശരി
ആരപ്പ മ്മക്ക് കൂട്ടിനിട്ട്ണ്
അതല്ല ജ്ജ് വേറെ പൊയിക്കണോന്ന് ചോയ്ച്ച
ആഹ് വേറെ പെയ്ക്കുണേ വേറെ പോയി മരോളും മാ കുട്ടിയൊക്കെ ഇണ്ടേ
ഉം അതന്നെ കൂടുത്തിൽ നിക്കുമ്പോളൊക്കെ തല്ലും തെരക്കായിക്കാരം
ആഹ് അതന്നെ കൂട്ടത്തില് ഞാനൊക്കെപ്പന്തെന്റെ കല്യാണം കയിഞ്ഞ് പത്തൊല്ലം കയിഞ്ഞേ ക്ക്‌ വേറെ പോന്ന്ക്ക്‌ണു
ആഹ്
ഉം അങ്ങനേണ് കഥ
അങ്ങനേണ്ല്ലേ അപ്പൊ ഉമ്മ വെരല്ലൊന്നുല്ല അമ്മായിമ്മ
ആഹ് വെരലൊക്കെ ഇണ്ട് എടക്കൊക്കെ വെരും അങ്ങനെ നിക്കലൊന്നൂല്ല എടക് ക്കൊക്കെന്തേലും സുഖല്ലെങ്കി ഒക്കെ നിക്കും
ആഹ്
അല്ലെങ്ക്യൊക്കെ വന്ന് പോവും
വന്ന്പ്പോ അപ്പം ഉമ്മൊറ്റക്കാ?
ആഹ് ആടെ ഒറ്റക്കാ നിക്കല് തറവാട്ടില് അയിന് തറവാട്ടിന്ന് എറങ്ങണ ഇഷ്ട്ടല്ല അയ് ജ്ജീ ഇമ്മാർക്ക് അങ്ങനെ തന്നെയല്ലേ തറവാട്ടിൽ എത്ര വേറെ മ ക്കള് സൊഖത്തിലാണെങ്കിലും അങ്ങട്ട് വെരൂല ആഹ് തറവാ ആഹ് ഇല്ല തറവാട്ടില് എ എന്ത് ഇതായാലും മാണ്ടിലാ അവിടെക്കും
ന്റെ അമ്മായിമ്മ അങ്ങൻ തന്നെ ഇന്റെ അവനാ ഇമ്മാന്റെ നിസ്കാരപ്പായും ഇമ്മാന്റെ പൊതപ്പ് പ്പും ഏഹ് ഇട്ടുങ്കാണ്ട് വേറെ എവിടുക്കും പോവൂല്ലാ
പോവൂലാ അത്
ആഹ് എത്ര വജ്ജങ്കിലും അവിടെ നിക്കും.
ആഹ് അതന്നെ
അങ്ങനെ ഞാനും വേറെ പോയി റ്റൊന്നും ഇല്ലട്ടാ ഞങ്ങള് അവ് അവിടെ ആകൊരു മോനല്ലേ ഉള്ളൂ
ആഹ് ഉം അറിയിലാ അങ്ങനെ എന്താപ്പ കാട്ടാ അങ്ങനെക്കെ തന്നേണ് കഥ
ആഹ് ന്നിട്ട് മാപ്പിൾക്ക് ആഹ് ചോറ്ന്ന് മാപ്പിളക്ക് സുഖല്ലേ
ഞാ എന്താ ചാറ്
ചാറ് മത്തിക്കറി
ഉം ഇബടീം അയന്നേണ് ചോറ് വാണ്ടേ ആഹ് പിന്നെ
എൻ അനക്ക് എത്ര കുട്ട്യാളാടി?
ഹലോ
ആഹ് ആനക്ക് എത്ര കുട്യാളെടി? നാല് ഏഹ് ഒരു പെണ്ണും രണ്ടാണൂല്ലേ
ആഹ് ഒരു പെണ്ണും രണ്ടാണും
ഇന്ന്ട്ട് മോൻ പോണാളാ
ആഹ് മോൻ പോവാ വന്ന്ക്കാണിപ്പേ ഓൻ പോവാനായി
ഏഹ് എന്നാ പോണ്?
ആഹ് പോണൊന്നും ഒറച്ചിട്ടില്ല
ആഹ് യുദ്ധൊക്കെ ഇണ്ടാണാവോല്ലേ?
ആ അവടെ ബീ പറ പിന്നെ
ആഹ് ന്നിട്ട് എന്താ
വേറെന്താ അങ്ങനെ പോണടി
ഏഹ്
പിന്നെ അപ്പൊ പിന്നെ അന്റെ ആ ബ പു പുതിയപ്പളൊക്കെ
ഇല്ല ആകൊരു മോനു ഒരു മോളല്ലേള്ളൂ മോള കെട്ട ട്ടിച്ച് കുട്ട്യാളായി വേറെ ഓള കു കുടിയിരുന്ന്
ഉം ഉം
ഒറ്റ ഓളൊറ്റക്ക് വേറെ ആഹ് അഞ്ചാറ്മാസം നിക്കും
ആഹ് അപ്പംഅടിച്ച് പൊളിച്ചാലോ
ആ അതല്ലേപ്പാ വാണ്ടത്
തെ വാണ്ടത്
ഏഹ് അല്ലാതെപ്പ പോയിറ്റ് രണ്ട് കൊല്ലായി
ആഹ് ആ
പിന്നെ കമ്പിനിവിസ കമ്പിനിവിസേണ് അപ്പൊ എപ്പളു വെരെ
ഞ്ഞി അന്നീ കുട്ട്യോളെ കൊണ്ടുവാപറയിന്നപ്പോ നടക്കൂല അഹ് ന്നാഓൻ്റൊപ്പ നിക്കാല ങ്ങക്ക്
ആഹ് കുട്ട്യൾക്കവിടെ റൂമൊക്കൊന്ന് ശരിയാവണന്നിട്ട് വേണം
ആഹ് റൂമൊന്നും ഇണ്ടാവുലേക്കാരല്ലേ
ഇല്ലേയ്
ആഹ്
ഉംഹ്
ഉംഹ്
അങ്ങനെ
എന്താല്ലേ ഒക്കെ സെരിയാ വും
ഒക്കെ സെരിയാ വും
ഉം ഉം ഇനിപ്പ വീട് ഇങ്ങക്ക് കയറ്റണോ അതോ വീട്ണ്ടോ
വീട് ഇമ്മാക്ക് താല്പര്യല്ല ഞങ്ങളടെനിക്കണ അപ്പൊ ഇനി ഏഹ് എവിടെ എങ്ങനെ ലും അഞ്ചുസെന്റ് സെലം മാങ്ങീട്ടേ
ഉംഹ്
ആഹ്
താല്പര്യല്ലാന്നറിന് നിങ്ങളൊപ്പനിക്കാന് ഏഹ്
അപ്പോ എങ്ങനേലും പെട്ടെന്നൊരു അഞ്ച് സെന്റ് സെലം വാങ്ങിയിട്ട് ചെറിയൊരു പെരകേറ്റ ണന്ന് ആഗ്രഹണ്ട്
ആഹ് ആഹ് അഹ്യ് തമതി ആഹ് ക്കസെറിയാവേ
ഉംഹ്
ആഹ് അയിനൊക്കെ അല്ലേ അതൊക്കെ അയിന്റെ വൈയിക്ക് നടക്കും
നടക്കുഅതന്നെ
അതനിപ്പ അമ്മള് വെഷമിച്ചിട്ടൊന്നുകാര്യല്ല
കാര്യല്ല നമ്മള് മ മണ്ട അങ്ങനെ പോവന്നല്ലാതെ
ആഹ് അതന്നെ
പിന്നന്താ മരുയോളൊക്കെ എവിടെ
ഇബിടെണ്ട് ഓലക്കാടണ്ട് ഉം
ആഹ് എന്നിട്ട് എന്താ പേരക്കുട്ടിയൊക്കെ ഒറങ്ങിയാ
ഇല്ലേയ് ഒറങ്ങിട്ടില്ല അവിടെ കളിക്കാണ്
നേരം വെങ്കൂലെ ഉറങ്ങാനൊക്കെ? നേരം വെഗുലേ ഉറങ്ങാനൊക്കെ?
ആഹ് ഓൾഞങ്ങള് കടക്കുമ്പ തന്നെള്ളൂ കടക്ക.
അപ്പൊ എത്ര വയസായിക്ക്ണ് ഏ
മൂന്ന് വയസായി.
ആഹ് ഇന്റെ കുട്ടിക്ക് രണ്ട് വയസ്സ്
ഇങ്ങട്ടടീ അന്റെ വീട്ടേര് വെരുമ്പത്തനൊക്കെ പേടിയാവല്ലേ?
ആഹ് ഇല്ല ഇല്ല ബടെ ന നാല് ഭാഗത്തൊക്കെ അയൽവാസികൾ ഇണ്ടടീ.
ആഹ ന്ന പിന്നെ കുഴപല
അപ്പൊന്നും ല്ല
ഉം
പഠചൊം പഠചൊംണ്ടല്ലോ പ്പോ എന്നുപ്പം അമ്മൾ കബറ്‌ല്
ആഹ അങ്ങട്ട്ആലോയിച്ചാ എന്താപ്പൊ അവിടുത്തെ കടുത്തൊക്കെ ഹും അതാലോയിച്ചാ മതി
ഉം.. അങ്ങനെ